എന്താണ് നല്ല വിശേഷം പിന്നെന്താ
ഏഹ് ഏ എന്താ ഈ ഒരു എന്താ ആരോഗ്യകരമായിട്ട് എവിടെയൊക്കെ പോയന്ന് കേട്ടല്ലോ ഏതോ ആയുർവേദ ഹോസ്പിറ്റലോ എ
ആ അത് വേറെ വേറെ പ്രശ്നങ്ങളൊന്നുല്ല അതായത് നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണല്ലോ അപ്പ അങ്ങനെ അങ്ങനെ പോയതാണ് വേറെ കൊഴപ്പൊന്നുല്ല ആ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യണല്ല ഏറ്റവും പ്രധാനം പെട്ടത് മാനസികാരോഗ്യം ശാരീരികാരോഗ്യം മാനസികാരോഗ്യം ഇല്ലെങ്കി ശാരിരിഗ ശാരീരാരോഗ്യം വ മാത്രട്ട് കാര്യല്ല അല്ലെങ്കില് ശാരീരാരോഗ്യം കൊണ്ട് മാനസികാരോഗ്യണ്ടായിട്ട് കാര്യല്ലല്ല അപ്പ അങ്ങനെ ഒന്ന് അ് പോയതാ നോക്കി ആ ആശുപത്രിയി പോയി കൊഴപ്പൊന്നുല്ല എന്താ ആ ശരിയാ അങ്ങനെ വേറെ കൊഴപ്പൊന്നുല്ല ആ പിന്നെ. എന്നിട്ട് പരിശോധിച്ചോ എല്ലാം. ആ പരിശോധിച്ചു പരിശോധിച്ചു അ അങ്ങ ആ കൊഴപ്പൊന്നുല്ല ആ എല്ലാ എല്ല കാ ര്യങ്ങള് നന്നായിട്ടെന്നെ പോണ്ന്ന പറ്ഞ്ഞത് പിന്നെ ഭക്ഷണം ആ രക്തം പരിശോധിച്ച്. ആ. വിറ്റാമിൻ ഡി യുടെ കുറവുണ്ടെന്നും പറഞ്ഞൊണ്ട് ആ ആ ആ ആ അയിന് മര് മരുന്ന് മരുന്ന്കഴിച്ചൊണ്ടിരിക്കണല്ലേ ആ ആ എനിക്കങ്ങനെ വേറെ ഈ പ്രഷർ അങ്ങനെ പ്രമേഹം അങ്ങനെ ഒക്കെ അ് എല്ലാം നന്നായിട്ടന്നെ പോണത് അങ്ങനെ വേറെ കുഴപ്പൊന്നുല്ല അ് പിന്നെ ആ പറഞ്ഞൊരു വിറ്റാമിൻ ഡി ശ്രദ്ധിക്കണന്ന് പറഞ്ഞ് വേറൊക്കെ കാര്യം മരുന്ന് കഴിക്കാന് എല്ലാ. എല്ലാര്ക്കുണ്ടെന്ന് തോന്നുന്നെലെ. ആ അതെ വെയ്ൽ ഇപ്പം നമുക്ക് വെയിൽ കാണാ കുറവല്ലേ പണ്ടത്തെത്രയും നമ്മൾ വെൽ ത്ത് നടന്ന് പണിയെടുക്ക അല്ലെങ്കിൽ അത്രയും നല്ല നടപ്പൊന്നുംല്ലല്ലോ അതാ പ്രശ്നം നമ്മള് നമ്മള് നമ്മള് എപ്പോഴും കുട ഉപയോഗിക്കും അല്ലെങ്കിൽ വെയിലധികം കൊള്ളണില്ല അങ്ങനെ കുറേ കാര്യങ്ങളുള്ളോ ണ്ടാണ് ഈ വിറ്റാമിൻ ഡി നമുക്ക് കുറയണത്
അത് ശരിയ
തന്നെ പണ്ട്ന്നൊക്കെ പറഞ്ഞാ അ് എല്ല ഇപ്പഴത്തെ വെയിലതൊന്നും നടക്കാനും പറ്റൂല അല്ലെങ്കി രാവി വിലേക്കെ നമ്മൾ നടന്നാണ് സ്കൂളിൽ പോണുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോണതൊക്കെ ഇന്ന് അങ്ങനെയല്ല എല്ലാരും കാറിനാ ബൈക്കിനാ അ അങ്ങനെ ക്കല്ലേ പോണേ അല്ലങ്കിൽ സൂര്യാഘാതം ഏൽക്കും എന്ന്പറയണ പോലെ. അത് തന്നെ. അല്ല രാവിലത്തെ ടൈമിൽ അതെന്നെ രാവില്ത്തെറ്റ ആ സമയത്ത് പോലും എന്താ പറയാ നമ്മളിങ്ങനെ ആ് നടക്കണില്ലല്ലോ
അ നടക്കണില്ല പിന്നെ എല്ലാവരും ഏ ഈ- ഏർ എന്താണ്?
ജോലിയൊക്കെ ചെയുന്നത് ആ പി എസ് സി
പിന്നെ പുറത്തേക്ക ഒന്നും കാണ റ ഉറ
എ കറുന്നില്ല ആ ഒരു അന്തരീക്ഷം മാത്രള്ളൂ അത തന്നെ ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിലും അതിൻ്റെ ആ ജോലി സമയം എന്ന് പറ ഇതൊ ഒരു- ഏഴര അല്ലെങ്കിൽ എട്ട് എട്ടര അതിനുള്ള എല്ലാവരും ജോലിസ്ഥഥാപന- കയറും പിന്നെ ഇറങ്ങത് എപ്പോഴൊ ഒരു നാലര അഞ്ച് അഞ്ചര ആ സമയത്ത് അപ്പോം എല്ലാവരും ഓഫീസ് ഇപ്പൊ ആ ജോലി സ്ഥാപത്ത് ഉള്ളി തന്നെയാണെങ്കില് അത തന്നെ ചപ്പോ അതിന്റെ ഉള്ളിൽ തന്നെ എല്ലാരും ഫാന ആാല നേ പറഞ്ഞ എ സിയ െ അങ്ങനെയൊക്കെ എല്ലാരും ജോലി കിട്ടിരിക്കണുന്നത് അപ്പ റൊട്ടിയില് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്നും വിറ്റാമിൻ ഡി നമുക്ക് ശരീരത്തിന് കിട്ടണില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ആ പിന്നെ വി വിറ്റാമിൻ ഡി കുറഞ്ഞ കഴിഞ്ഞാല്റ ഒക്കെ കുറവണ്ടാവും അങ്ങനെ പല അസ്ഥ വസ്തുതകളൊക്കെ ഉണ്ടാവും അപ്പ അത് അതെതെ
ഭയങ്കര ഡെഫിഷ്യൻസി ആണ് ആ സാധനം കുറഞ്ഞു കഴിഞ്ഞ
ആ ആ അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ വിറ്റാമിൻ ഡീടെ കുറവുണ്ടാവും അപ്പൊ എന്നോട് പറഞ്ഞട്ടെ വിറ്റാമിൻ ടി ഗുളിക കഴിക്കണം നല്ലതായിരിക്കും പക്ഷെ അതിനേക്കാ- ലുപരി നന്നായി- വെയിലക്കെ കൊണ്ടാൽ മതി എന്തെിലും ജോലിയക്കെ എടുക്ക്പ കുറച്ച് വെെ ചെയ്യാ കുറച്ച് നടക്കാ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞ എന്താ പറയാ വേറെ പന്ത്ര മണിയോട്ട് മൂന്ന മണിയോ ഉള്ള വെയിലാ എനിക്ക്ന്നത് അതെ അതെതെ. അ അല്ല ആ സമയത്ത അല്ല ആ സമയത്ത ഭയര കഠിനമായ വെയില് രാവിലത്തെ വെയിലാണ് എട്ട് മണിവൂരുള്ള വെയില് രാവിലത്തെ വെയില അല്ലേ ആ ആ എട്ട് മണി വരെക്കള്ള വെയിൽ പിന്നെ വൈകീട്ട് മൂന്ന് മണി ക്ക് ശേഷമുള്ള വെയില് ആ അങ്ങനെ അങ്ങനെ ആ സമയത്താണ്- കഠിനമായ വെയിലല്ലാ സമയത്ത് ഒരു അധികം ചൂടില്ലാത്ത- വെയിലാണ് അതാണ് അതെ അതെ ആ ആ പക്ഷെ ഈ ശരിക്കും പറഞ്ഞിട്ടെങ്കിൽ നമ്മ മലയാളികൾ വെയില കൊള്ളണതും ഈ ഈ വിദേശികള് വെയില കൊള്ളണം കണ്ടട്ടുണ്ട അവര്ന്ന് പറഞ്ഞിട്ടെങ്കില് ഇപ്പൊ കടപ്പുറത്തൊക്കെ ആണെങ്കില് അതാണ് അപ്പ നമ്മൾന്ന് പറയുമ്പോ എത്ര വെയില് കൊണ്ടാലും വെളുത്ത വരുംഅവര് എത്ര വെയില് കൊണ്ടാലും കറുത്ത് വരും അതല്ല അതല്ല മൊബൈൽ കൊണ്ടുമമ്പോഴും നമ്മുടെ ശരീരം ആസകരം വെയിലുകണ എങ്കിലും അ വെ ആ വെയില് കൊള്ളണോട്ടും ഗുണള്ളൂ അല്ലാണ്ട് ഇപ്പോ നമ്മള് മലയാള നല്ല ഫുൾ നമ്മടെ ഡ്രസ്സ്‌ എല്ലാം നമ്മുടെ എന്താണ് വസ്ത്രങ്ങളാലെ എല്ലാം മൂടി കുറച്ച് ടൈം കുറച്ച് കാലും കൊറ ചുമൂ ഖ വും അങ്ങനെ മാ ത്രം കൊണ്ടിട്ട് കാര്യമ ഇല്ലാന്ന് അതാണ് വിദേശികളിങ്ങനെ കടപുറത്തൊക്കെ വന്നവര് ഇങ്ങനെ അത്യാവശ്യം വസ്ത്രം ധ രിച്ചിട്ടു വെയിൽ അപാ വെയില് ശരീരത്തില് കൊള്ളുമ്പ ഴാണ് ആ വിറ്റാമിൻ ഡി ഇത് നമ്മുടെ ശരീരത്തിലേക്ക് ആകിരണം ചെയ്യുള്ളൂ എന്നാണ് ഡോക്ടർ പറയണത് അവർക്ക് അവർക്ക് ആ മേലാണ്ണി ന്ന പറയ്യാ ആ അതെ അതെ അതെ ആ അതെ.
തണുപ്പുള്ള പ്രദേശം എപ്പോഴും സൂര്യൻ കിട്ടണോന്നില്ല.
കിട്ടും ശരിയാ. പക്ഷേ നമ്മൾ അതങ്ങുടെ ഇട ഇപ്പോൾ കുറെ കാലയിട്ട് നമ്മുടെ ആധുനിക യുഗത്തില് നമ്മളിങ്ങനെ അതെങ്ങനെ നമ്മുടെ ശരി ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടും കിട്ടണില്ല കാരണം ഇതുപോലെ നമ്മുടെ ജോലിയുടെ ഇതും പിന്നെ നമ്മുടെ കുറച്ച് ചുടിയും ആ കുറച്ചു കൂടിയും എല്ലാ കാര്യങ്ങളും പരിഷ്കരിച്ചല്ലോ അപ്പോ അങ്ങനെ ഒരു ഈ പുറത്തിറങ്ങുള്ള ജോലികള് കുറവായിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ കുറച്ച് വി റ്റാമിൻ ഡിയുടെ ക രണമേ കൂടെ കൂടെ പോകന്തോറും ത് കൂടിക്കൊണ്ടേരിക്കും. കാരണം എല്ലാവരും വേരുകളിലൊക്കെ ഭയങ്കരയിട്ട് കുറച്ചില്ലേ.
അത് ശരിയ.
ആ അപ്പം പിന്നെന്താ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാ വേ കൊഴപ്പൊന്നല്ലല്ല ആ ആ എനി ക്ക് പറഞ്ഞട്ടെങ്കില് എനിക്ക് വേറെ കുഴപ്പൊന്നുല്ല. ഒരിടക്ക് പനി വരും പനിന്ന് പറ പറയ്മ്പോ എന്തായലും ഇപ്പ ഈ തണുത്ത സാധങ്ങളൊക്കെ കഴിക്കുമ്പോല്ല അങ്ങനെ എന്റെ അങ്ങനെ പെട്ടന്ന് ശരീരത്തില് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നത് വച്ചിട്ടുണ്ടെങ്കി ചെലപ്പ ചെറു താ യി ട്ട് കാല് വേദന കിടക്ക കുറേ നടന്നക്ക കഴിയു ല്ല കുറേ ഇങ്ങനെ നിന്ന് കുറേ ജോലിയൊക്കെ ചെയ്യുമ്പം കുറച്ച് കാല് വേദന അപ്പ ഒരു വേദന കുറച്ച് സമയത്തൊക്കെ നീണ്ട നിക്കും അങ്ങനെ കൊച്ച് കൊച്ച് ആരോഗ്യ പ്രശ്നങ്ങള ഉള്ളത്. പക്ഷെ അതൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാ നമ്മള എന്തെങ്കിലും ഭക്ഷണക്രമത്തില് അതെ ആ അതെന്നെ ആ ക്ക അതെ അതെ. ശ ശീര സത്യം ശരീരനങ്കല് ഇപ്പ ഭയങ്കര കുറവാണല്ല. എല്ലാ ജോലികളും നമുക്ക് എല്ലാങ്ങനെ എല്ലാം എല്ലാ മുന്നിൽ തന്നെ കാര്യങ്ങള് അത തന്നെ അതുകൊണ്ട് തന്നെ പണ്ടെന്നൊക്കെ പറഞ്ഞിട്ടെങ്കും മീൻകറി വെക്കണങ്കി എല്ലാ ദിവസോം മീൻകറി ഉണ്ടാവുംരുന്നു ടിലെ അപ്പ അമ്മച്ചി ഇതു പ്പോലെ എല്ലാ ദിവസം അരക്കും. പിന്നെ ഇടക്ക് എന്നെ വിളി ച്ച് അരപ്പിക്കും. ഞാൻ ഭയങ്കര മടി യാ അക്കാൻ പക്ഷെ എന്നെ വിളിച്ചരപ്പിക്കും പക്ഷെ അതൊക്കെ നല്ലതായിരു ന്ന കേട്ടെ ശരീരം നല്ലൊരു നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ഇപ്പഴന്ന് പറഞ്ഞിട്ടണ്ടെങ്കി അരക്ക അരക്കാ അറിയാൻ പാടില്ല സ സത്യം പറഞ്ഞ അരക്കാത്തോണ്ട് അറിയില്ലേ ഇപ്പൊ എങ്ങനെയാണെന്ന്. അരക്കാറില്ലല്ല അരക്കാറുണ്ട ഇല്ല ആ ആ അതെ അതെ അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊറേ ജോലികളൊക്കെ ആ അതെ അതെ മൈല മൈ മൈലാഞ്ചി അരച്ചിട്ടുണ്ടാവും മിക്കവാറും
ഏ മൈലാഞ്ചി പക്ഷെ അരച്ചത് മറ്റേ നമ്മള് ഇതൊക്കെ ഇടിക്കൂല്ലേ ആ കല്ലിലിട്ടായിരുന്നു അതാകുമ്പോ അരക്കാൻ സൂപ്പറ്
ഇല്ലല്ലോ ആ-ആ-ആ അതെല്ലെ ആ-ആ ഞങ്ങളൊക്കെ ഞാനൊക്കെ പണ്ട് ചെറുപ്പത്തില് മൈലാഞ്ചിയൊക്കെ ഇഷ്ടംപലെ അരച്ച്ട്ടുണ്ടായിരുന്നു അരച്ചിട്ട്നെ കയ്യിലാക്ക നഖത്തിലൊക്കെ തേച്ചിട്ട്
ഹ്മ്-ഹ്മ്-ഹ്മ്
നടന്നിട്ടുണ്ട് പിന്നെ ഇടക്ക്ത്പോലെ താളിയ്ണ്ടാക്ക്അ അതെ അതെ ആ
ഈ പണ്ടൊക്കെ എന്താണ് എന്തെങ്കിലൊക്കെ കാണിക്കാ ആ ദിവസം പന്തല് സംര സംരക്ഷണം ഇപ്പ നമ്മള് പഴയ എന്തൊക്കെയോ എന്തൊക്കെയോ
എന്തൊക്കെയാ ദൂർത്തൊക്കെ ചെയ്യണത് അതെ അതെ ആ അതന്നെ എല്ലാം അവിടെപ്പോയിട്ടാണ് അതെ ആ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യണതല്ലേ അതേ പാർലർല് പോയിട്ടാണ് പണ്ടങ്ങനെ ഒന്നുമില്ലല്ലോ നമ്മള് സ്വയം അതതെ സ്വയം അത് തന്നെ മഞ്ഞള് ആ അത് തന്നെ കടലപ്പൊടി അങ്ങനുള്ള സാധനങ്ങളൊക്കായിരുന്നു ഇപ്പൊ അതൊന്നും ആരും ഉപയോഗിക്കണുമില്ല നമ്മൾക്കും അതൊക്ക ഉപയോഗിക്കാൻ മടിയാണ് സമയമില്ല ല്ലോ ഒന്നിനും സമയണ്ടാവില്ല ഇവടത്തേതിനെവച്ച് നല്ല കളറാണെങ്കി ഓക്കെ ഓക്കെ
ദേ പിന്നെ സമയം കിട്ടില്ലെനിക്ക് പാർലറിൽ പോയാലും ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറ് മൂന്ന് മണിക്കൂർ പോകും കടന്നോ
പോകും അതെ അതെ അതെ അതെ ആ അത് അതെ അങ്ങനെ അപ്പോ എന്നാലും ആരോഗ്യം കുഴപ്പമൊന്നുല്ല പിന്നേന്ന് വച്ചിട്ടെങ്കില് മാനസികാരോഗ്യം പ്രധാനപ്പെട്ടതാണല്ലോ ഇപ്പതാണെങ്കിലും ഉം നമ്മളത് എപ്പോഴും നമ്മളുടെ സ്വഭാവവും നമ്മളുടെ ചിന്തകളൊക്കൊ ഒന്ന് നന്നായിട്ടൊക്കെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞാല് ആ ഒരു മാനസികാരോഗ്യമൊക്കെ നമുക്ക് ഒരുപോലെ നിലനിർത്തിക്കൊണ്ടുരാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലൊക്കെ പറഞ്ഞതൊക്കെ ചിന്തിച്ചോണ്ടിരുന്ന് നമ്മളിങ്ങനെ തലക്ക് പ്രാന്ത് പിടിച്ച് ഉള്ള മാനസിക സന്തോഷവും കളഞ്ഞിട്ട് കാര്യ അല്ലല്ലോ അതെ അതെ അതെ അതൊക്കെ നല്ല മനസ്സോടെ നല്ല ആരോഗ്യത്തോടെ അതെ അതെ അവിടെ എല്ലാർക്കും സുഖവല്ലേ ആ സുഖായിട്ടിരിക്കണു എല്ലാരും സുഖവായിട്ടിരിക്കുന്നു
ഉം
ഉം എല്ലാരും സന്തോഷവായിട്ടിരിക്കുന്നു അന്ന് നിനക്ക് ചോദിച്ചിട്ട് എന്താന്നറിയാൻ വേണ്ടി വിളിച്ചതാ ആ വിളിച്ചായിരുന്നു ആ ഓക്കേ അപ്പോ ഒത്തിരി നന്ദി
ആ
ആ ശരി ഓക്കെ ശരി ഓക്കെ സീ യു ട്ടാ എല്ലാം പറഞ്ഞപോലെ എല്ലാം പറഞ്ഞ പോലെ ആരോഖ്യകരമായ ബ്രീത് മനസിലുണ്ടാകട്ടെ ഓക്കെ ഓക്കെ ശരി ഓക്കെ ശരി